ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
ഹലോ
എന്തൊക്കെണ്ട് വിശേഷം കേക്കുന്നില്ലേ. ഹലോ കേൾക്ക്ണില്ലേ എന്തൊക്കെണ്ട് വിശേഷം? ഹലോ കേൾക്ക്ണില്ലേ
ക്ക്ണില്ലേ
ആഹ് ഇപ്പം കേക്ക്ണ്ട്. റെയ്ഞ്ച് ഇല്ലെ അടെ
റെയ്ഞ്ച് റെയ്ഞ്ച് ഇണ്ട്
ഏഹ് ഭക്ഷണം കഴിച്ചോ?
ഇപ്പ കേൾക്ക്ണി
ആഹ് കേക്ക കേക്ക്ണ്ട്. ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോന്ന്?
ഓഹ് ഭക്ഷണം കഴിച്ചു.
ഇന്നെന്താ സ്പെഷ്യല്?
സ്പെഷ്യലായിട്ടൊന്നുല്ല. ഉം ആഹ് അതെ സ്പെഷ്യല് പറഞ്ഞാല് ഇന്ന് എറച്ചി വാങ്ങീണ് വെള്ളിയാഴ്ച്ച അല്ലെ
ആഹ് ആഹ്
പിന്നെ മുരിങ്ങക്കറി ഇണ്ട്. അവടെ എന്താ മഴണ്ടോ?
ആഹ് ആഹ് ഇവടിം രാവിലെ ഇണ്ടായിനി ഇപ്പല്ല ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ വെയില്ണ്ട്. ആഹ് ആഹ്
ഇവടെ നെയ്ച്ചോറും ബീഫ് കറിം
ആഹ് അഹ് അഹ് അഹ്
പിന്നെ മക്കളൊക്കെ പോയോ
ഓ പോയിണ്
ഉം
ഉം
വരാനായല്ലോ ലെ
ആഹ് ആഹ് അതെ
വൈകുനേരത്ക്ക് എന്താ ഇണ്ടാക്ക്ണെ
വൈകുന്നേരത്തിന് പഴംപൊരി
ഏയ്
നിങ്ങളോ
ഞാൻ ഇന്നക്ക് ഇണ്ടാക്ണൊന്നുല്ല ഇന്ന് ബേക്കറി ഇണ്ട് അത് കൊടുക്ക വിചാരിച്ച്.
ആഹ് ആഹ് ബേക്കറി ലെ ആഹ് ആഹ്
കൃഷി ഒക്കെ ഇണ്ടോ അവടെ
എങ്ങനെ ഓ കൃഷി ചെറുത് ചെറുതായിട്ടൊക്കങ്ങനെ അങ്ങനെല്ല. ഉം
എന്തക്കെ ഇല്ലേ
കൃഷി പർഞ്ഞാല് അങ്ങന ചേമ്പ് അങ്ങനെ ചെർതായ്ട്ടൊക്കെ ഇങ്ങനെ ഉം ഉം
തൈകളെക്കെണ്ടോ
ആഹ് തൈകള്ണ്ട് തൈകള് ആഹ് റംമ്പുട്ടാന് സ പി ചിക്കു
ഉം കായ്ണ്ടാര്ന്നോ
ആ കായ്ണ്ട്
ഉം റംമ്പുട്ടാന് എങ്ങനെത്ത തൊലിമെ പുട്ച്ച്‌ണത അതോ
ഇത് ഞാന് കുയ് പിന്ന കുയ്ച്ച്‌ട്ട്ണ്ടാക്കിയത് നാടനാണ് ബെഡൈ ബെഡൈ അല്ല
ആഹ്
ചിക്കു ബെഡൈയാണ്
ആഹ് ശരി അല്ല ആട്ടക്ക അത് കുരുമ്മന്ന് പോര്നുണ്ടോ
ഏഹ്
അതൊ കുരുമ പുട്ച്ചൊ
അയ്നത് പറിക്കല് തൊടങ്ങില്ല പോവ്വോ പഴ്ത്തട്ടില്ല
അയ് ശരി ഏ അഹ് അ ഹ്കിട്ടിയ എ പർച്ചാല് അറിയൊള്ളുലേ
ആഹ് അഹ് ആയ്ട്ടില്ലേ ഇത് നേര വൈകിയണ്ട ആദ്യട്ട് ഇണ്ടായത
ആഹ് ഇവ്ട്ത്ത ഞങ്ങൾത് ആദ്യട്ട്ണ്ടാക പഞ്ചായത്ത്ത്താണ് അത് കുരുമ നിക്കില്ല കുരുമന്ന് ഫുള്ള് പോരും
ഞാന് ഞങ്ങൾ കുരു തിന്ന്ടതെ
ആഹ് അങ്ങൻത്തെന്നെ ഞാനൊര് മ മരം കുഴ്ച്ച്‌ട്ട്ണ്. ഇന്റത് വല്തായിണ് കായ് ഇണ്ടായീല്ല.
ഏഹ് ആഹ് ആഹ് ഇണ്ടായ്ട്ടില്ലേ? ആഹ് ആഹ്. ഇത് ആഹ് ഇപ്പീ വർഷം ഇണ്ടായതാണ്.
ആഹ് ഇന്റതിപ്പം മൂന്ന് വർഷായി കുഴ്ച്ച്‌ട്ട്ണ്ട്. ഇപ്പണ്ടായതാ.
ആഹ് ആഹ് ആഹ്.
മക്കളൊക്കെ എത്രേലാ ക്ലാസ്സ്ല്?
ഒരാൾ ലേ രണ്ട്ല് ഒരാൾ ആറ്ല്.
രണ്ട് മക്കളാ?
ആഹ് ആഹ്.
അയ്ശരി. ആങ്കുട്ടിയോ പെങ്കുട്ടിയോ? ഏഹ്.
ഉം ഇങ്ങക്കോ?
ഇൻക്ക് മൂന്ന് ഒര് പെണ്ണ് രണ്ടാണും. വല്ത് പ്ലസ് ടു കയ്ഞ്ഞ്. രണ്ടാമത്തത് എട്ട്, ചെറ്ത് രണ്ടാം ക്ലാസ്സില്.
ഏഹ് ഏഹ് ഏഹ് വന്ന്ണ്ടാവുല ല്ലേ.
ഇല്ല വെരാനാണൊള്ളൂ.
ആഹ് ആഹ് ആഹ്.
പിന്നെ റോഡ് സൈഡെന്നെ വീട്?
ആഹ് റോഡ് സൈഡ്ലാണ് ഇന്നാല് പിന്നെ അങ്ങാടി
ആഹ് ഉള്ളേരിയെക്കാരം.
അങ്ങനെ ആഹ് ഉള്ളേരിയാ ന്ന് പർഞ്ഞാ നല്ല അങ്ങനെ ഏരിയല്ല. ആഹ് ആഹ് ഇന്നാ ടൗൺലും അല്ല.
ആഹ്.
ഉം ഉം.
അങ്ങനെ ഞങ്ങൾതും.
ഉം ഉം ഉം.
വീട്ട്ല് വെള്ളക്കെണ്ടോ? അതോ കെണറ്
ഏഹ്?
കിണറ്ണ്ടോ വീട്ടില്?
ആഹ് കെണറ് ഞങ്ങള് രണ്
ഏഹ് അഹ് ശെരി. ഞാനിവിടെ കുളി, കുയ്ച്ചിട്ട്ണ് ഇപ്പം മാവും പ്ലാവും ഒക്കെ. മാവും പ്ലാവൊക്കെ കുഴിച്ചിട്ട്ണ്. ഇതിലെ വന്നപ്പെളേ വാങ്ങിക്കാണ്ടേ മാവും പ്ലാവും റംബുട്ടാനൊക്കെ വേറെ കുയിച്ചിട്ട്ണ് പറയാ. ഉം. പൊറത്തോട്ടൊക്കെ പോവല്ണ്ടോ? പൊറത്ത് പോവാൻ യാത്ര പോവാൻ ഇഷ്ടാ?
ഓഹ് ഇഷ്ട്ടന്നേണ്. ആഹ് ചെറുതായിട്ടൊക്കെങ്ങനെ പോകും. അടുത്ത് അങ്ങനൊക്കെ പോകും.
അഹ് ആഹ് ആഹ്.
ഉം ഉം ഉം.
പൊറത്ത് പോയി ഭക്ഷണം കയിച്ചെല്ണ്ടോ?
ഉം പൊറത്ത് പോയി ഭക്ഷണം എട് എടക്കൊക്കെ ട്ടോ. അങ്ങനെ പോയി കഴിച്ചലില്ല.
ഭക്ഷണം എല്ലാം ഇണ്ടാക്കോ?
ഓഹ് ഭക്ഷണം അങ്ങനെ ബിരിയാണി, മന്തി അങ്ങനത്തൊക്കെ ഇണ്ടാക്കും.
ഉം
ത്തിരി പൊരികള് ഇങ്ങള് ണ്ടാക്കൂലേ. ആഹ് ആഹ് ആഹ്
മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് ക്കെണ്ടാക്കും.
ഫ്രൈഡ് റൈസ് കഫ്സ അങ്ങനത്തൊക്കെ-
ഇന്നലൊക്ക നല്ല മഴെയ്നി.
ഏഹ് മഴെയ്നിലേ ആഹ് ഇന്നല ഇന്നലെ എല്ല ഇന്ന് രാവിലെ നല്ല മൂട് ആഹ് നല്ല മൂടലായ്നി.
ഏഹ് ഇവിടെ രാവിലെ മയെ ണ്ടായ്നി ഇന്നലെ നല്ല മയേ ഇടിയക്കേയ്നി.
ആഹ് ഇന്നലെ ആഹ് ഇന്നലേം അങ്ങന ഇടിമയ അങ്ങനെ ആയിട്ടില്ല ചെറുതായിട്ട്ങ്ങനെ ണ്ടായീനി. അങ്ങനല്ലോണ്ട് ണ്ടായിട്ടില്ല.
ഞാന്റെ ജേഷ്ടത്തിന്റെ വീട്ടിക്ക് ഔട്ക്ക് പോയിനി ന്നലെ- ഫുള്ള് മയ ആത് കോട്ട്ട്ട്ണ്ണ് വല്ലാത നനഞ്ഞ്.
ആഹ് നല്ല മഴേനില്ലേ. ആഹ് ആഹ് ആഹ് ആഹ് കോട്ടിട്ടാലും നനീം നല്ല മഴയായാല്.
പാന്റൊക്കെ നഞ്ഞ് ആകെ
ആഹ് ആഹ് ആഹ് ഇവിടെന്നാലും മഴ അങ്ങനെ
ആഹ് ഇല്ലല്ലെ
രാവിലെ തെളിവാണ് നല്ല വെയിലില്ലാ ന്നാല് വെയില്ണ്ട് അതേമാതി.
ന്തേലും ബുദ്ധിമുട്ടുണ്ടൊ?
ല്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഞങ്ങള് അഞ്ച് ഞങ്ങ ഈ കാണുന്ന കെണറ്റില് അഞ്ച് മോട്ടറൊണ്ട് വേറൊരാളെ കെണറാണ് - സ്വന്തായിട്ടല്ല.
ഞമുക്ക് ഫുള്ളും സ്വന്തായിട്ടുണ്ട് കെണറ് പിന്നെ ജലനിതി വെള്ളോണ്ട്.
ആഹ് ആഹ് ജലനിധി ജലനിധി ഇവിട അടുത്ത വീട്ടിലൊക്കെണ്ട് ഞങ്ങക്കില്ല.
ഏഹ്
അയ്യോ വെള്ളം ഇതുവരായിറ്റ് വറ്റിയിട്ടില്ല അപ്പൊ
ഉം
ഉം അത് ജലനിധി എടുത്തില്ല.
അവ്ടെ രണ്ട് മൂന്ന് വർഷം മുന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടേനീ പിന്നെ ജന ജന ഇത് എന്നാലും പിന്നെ നനക്കാനും അതേപോലെ ന്നെ മ്മള് അല ക്കാനൊക്കെടുക്കയുള്ളൂ.
ആഹ് അലക്കാനങ്ങ
പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടാ വുവാണെങ്കി പാത്രംകഴ്കാ നൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അയിനെതാലും മിനിമം ചാർജ് അങ്ങനെ കൊടു ക്കണ്ടിവരോല അല്ലെ നാനൂറ്റിപ്പത് ആഹ് അതന്നെ ഇവിടണ്ട് ഇന്ന് ഇവളടുത്ത് വീട്ടില് ആഹ് ആഹ് ആഹ്
ആഹ് അന്നെ താങ്ക്യൂ ഉം
ഉം ഉം
പിന്നെന്തൊക്കെ
വേറെ ചായണ്ടാക്കീട്ടുണ്ടാവൂലല്ലേ വന്നിട്ടാവൂലേ മക്കള് ഉം ഉം ഉം ഉം അവ്ട അടുത്ത് സ്കൂളിലേക്കാ -
ആഹ് വ്‌ടഅടുത്തന്നെ കൊറച്ച് പോവാണ്ട്
അല്ലേ ഉം ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് വണ്ടിക്ക പോവല്?
അല്ല ഞാ കൊണ്ടൊയി കൊട്ക്കും.
ആഹ് നട്ന്ന് പോലാ?
ഉം അല്ല ഞാ സ്കൂട്ടിമല്.
ആഹ് ആഹ് സ്‌കൂട്ടിമല് ല്ലേ ആഹ് അങ്ങനെ വണ്ടിമ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ചെറ് ഓട്ടും അത് അയ്ന് വടാട് അയ്ല് ഇൻ്റെലില്ല എഹ് വേറെ ആരേന്നെ കിട്ട്യാല് ങ്ങനെ ഓട്ടും.
ആഹ് ആഹ് അയ് ശെരി.
പെരേല് ബൈക്കാള്ളത്.
ആഹ്
ഉം ഉം ഹലോ
ആഹ് പിന്നെന്തെക്കെ?
പിന്നെന്താ?
വേറെന്തെക്കെച്ച.
രാത്രികക്ക്ള്ള ചോറൊക്കായില്ലേ?
ആഹ് രാത്രികക്ക്ള്ളെ ചോറായിണ്. അല്ല ചോറ്ഞ്ഞ് രാത്രേക്ക് ഇണ്ടാക്കണം. കൊറച്ചപ്പ ചപ്പാത്ത്യല്ല ദോശെ വെള്ളപ്പോ
ആഹ് ആഹ് എന്ത കറി? എർച്ചി കറ്യെന്നെയ് ആവുലേ.
ആഹ് ആഹ്
ഉം
പിന്നെ
പിന്നെ
ചക്കെക്കെണ്ടോ വീട്ട്ല്?
ചക്കേ
ഉം
ഓഹ് ചക്കണ്ട് ഞങ്ങക്ക് പിന്നെ പിലാവൊന്നുല്ല ന്നാലും അട്ത്ത്ന്നൊക്കെ കിട്ടും.
ആഹ്
ഉം ഉം
കൂട്ടാ വെക്കൽണ്ടോ?
ഓഹ് കൂട്ടാ വെക്കെണ്ട്.
ഉം ഉം
പൊവ് പഴ് പഴ്ത്തെണ്ടാവേണ്ട്. ഉം അവടെ ചക്കണ്ടോ?
ആഹ് ഇവടെണ്ട് ഇവടെ ഞാ വാങ്ങ്യെ തയ്യ്മ്മല് ഒന്ന്ണ്ടായിണ് അത് ത്ത്വായിട്ടില്ല.
ഏഹ് ഏഹ് എഹ് വാങ്ങ്യെ തയ്യ്മ്മേ ണ്ടായ്ണോ?
ഉം അത് ഒന്ന് ണ്ടായിട്ടൊള്ളൂ ആഹ് ഫസ്റ്റായിട്ട്ണ്ടായതാ.
ആഹ് ആഹ് ഇന്റെത് വാങ്ങി വെച്ചതെന്നെ ണ്ടായിട്ടില്ല.
ആഹ് അത് ഇന്റെ കായ്ച്ച തയ്യ് വാങ്ങ്യേനി.
ആഹ് കായ്ച്ചത് ആ ഞങ്ങളങ്ങനെ ചിക്കൊക്കെ കായ്ച്ചത് വാങ്ങിയതെനീ ന്നാ ഏഹ്
എന്നാ ഒക്കെറിയാ
ആഹ് ഓക്കെക്കെ